ഹലോ?
കേക്കാവോ?
കേക്ക് ഉണ്ടോ
ആഹ് കേക്ണിണ്ട് കേക്കാവോ?
ആഹ് കേക്ക്ണ്ട്
ഓ ക്കെണ്ട് ആഹ് സുഖായ്ട്ടിരിക്കുന്ന് എന്തെടുക്കാ?
സുഖാണ് ഇങ്ങളെ സൗണ്ട് കൊർച്ചൊള്ളൂ കേക്ക്ണേ
ഇപ്പഴോ?
ആഹ് ഇപ്പൊ കേക്ണ്ട്
ആഹ് ഞാനെ കിടക്കുകയായിരുന്നു എണീറ്റ് പിന്നെ എന്ത് മഴയുണ്ടോ അവിടെ?
ആഹ് വടെ ഇപ്പളൊക്കെ മയേണ്
ആഹ് ഇവിടെ നല്ല മഴയായിരുന്നു പക്ഷെ ഇപ്പൊ കൊർച്ച് തോർന്നിട്ടിണ്ട്
ഇതിന് ഇപ്പൊ കൊർച്ചിങ്ങനെ ചാർണൊള്ളൂ ഇതിന്റെ മുന്നേ ഭയങ്കരമയേന്നു.
മയാര്ന്നു ആഹ് ഇന്ന് പിന്നെ വെയിലേ ഉണ്ടായ്രുന്നില്ല. എനിക്കൊന്ന് പല സ്ഥലങ്ങളിലും മിക്ക സ്ഥലങ്ങളിലും മഴയായിരുന്നൂന്ന കേട്ടെ.
ആഹ് ഇന്ന് നല്ല മഴണ്ട് നല്ല മഴയ്തിക്ക്ണൂ ന്ന് നല്ല മഴയ്തിക്കിണ്
അതെ അതെ ഇനിയിപ്പ മഴക്കാലല്ലേ മുമ്പോട്ട് ഇപ്പൊ കുറച്ചൊക്കെ വെയിലുണ്ടായ്ര്ന്നു ഇനി ഇപ്പം മഴയായിരിക്കും മുമ്പോട്ട്
എങ്ങനെ?
അല്ല ഇനിയിപ്പോ മഴയായിരിക്കും മുമ്പോട്ട് മഴ പെയ്യുന്നുണ്ടാവൂന്ന്
ആഹ് മഴയാപിന്നെ തീരിം റെയ്ഞ്ചിണ്ടാവൂല ഞങ്ങക്കല്ലെങ്കി
ആഹ്
പിന്നെറൈ റെയിഞ്ച് കുറ കുറവാ ആഹ് മഴത്ത് അല്ലെങ്കിലേ ബിട്ന്ന് പൊർത്ത്ക്കൊക്കെ ഇറങ്ങിയാലേ റേയ്ഞ്ചൊക്കെ കിട്ടൊള്ളൂ
കിട്ടൊള്ളൂ ഹാ ഹാ ഹാ
ഇപ്പ മഴയൊണ്ട് തീരെ കേക്കൂല വിളിച്ച കേക്കൂല്ല പിന്നെ അമ്മക്ക് ഒന്നും നോക്കാനും ക
പറ്റത്തില്ല അതേ പിന്നെ കറണ്ടും കൂടി പോയാലും ഇപ്പൊ ഇൻവേർട്ടർ ണ്ടെങ്കിതന്നെ അതിലും കൊറച്ച് ഇതാവോല്ലോ
ആഹ്
ഉം പിന്നെ വേറെന്ത്ണ്ട് വീട്ടിലെല്ലാർക്കും സുഖല്ലേ? എന്തോ?
ഏഹ് ആ ന്ക്ക്ണു ഇവടെ ഇവടെ കറന്റൊക്കെ എപ്പളോ പോയിക്ക്ണു
ആഹ് ഇവിടെയും ഉണ്ടായിരുന്നില്ല ഇന്നലെ ആഹ് ഇന്നലെ രാത്രി ഇവിടെ കറണ്ട് ഉണ്ടായിരുന്നില്ല ര്ന്നില്ല എനിക്കൊരു മോള്ണ്ട് അപ്പൊന്നര വയസ് എന്റെ പൊന്നെ ആഹ് ഇന്നലെ രാത്രില് പക്ഷെ മഴയ്ണ്ടായിരുന്നില്ല എനിക്ക്ന്നലെ കൊറച്ച് ഇടിയൊക്കെ മഴയില്ലാതെ ഇടിയൊക്കെയ്ണ്ടായിരുന്നു കരണ്ടേ ഇണ്ടായിരുന്നില്ല രാത്രിയില് ഒരു പന്ത്രണ്ട് മണി ഒരു മണിയൊക്കെയാവാനായി കറണ്ട് വന്നപ്പോ
ഏഹ് ഇവിടെ ഇന്നലെ രാത്രിയൊന്നും മഴപെയ്തിട്ടില്ല ഇന്നാണ് പിന്നെയും ഇന്നലേം മിനിഞ്ഞാന്ന് ഒക്കെ ഭയങ്കര വെയിലായിരുന്നു
ആഹ് ആ ഇന്നലെ ഇവിടെ വെയിലുണ്ടായിരുന്നു പക്ഷെ ഇന്ന് വെയിലേ ഇല്ല
രണ്ടര മൂന്ന് മണിയൊക്കായപ്പളാ തൊടങ്ങിയത് മഴ
തൊട അതെയതെ മ്. ആഹ് ഇവിടെ വെയില്ണ്ടായിര്ന്നില്ല ന മഴ തന്നെ മഴ ഇന്ന് നന്നായിട്ട് പെയ്തുട്ടോ. ഇന്നലെ രാത്രി പെയ്തുവ്ടെ ആഹ് അയ്യോ പർഞ്ഞു ഇന്നലെ രാ ത്രി നന്നായിട്ട്ന്നലെ രാത്രി പെയ്തു അപ്പൊ അതോടുകൂടി കരണ്ടും പോയി ഇടിയുണ്ടായിരുന്നു.
ഏഹ് ഇവടെ ഇടിയൊന്നുല്ലെന്നാ ഇടിയിപ്പോ ആ പെയ്തേല് കൊർച്ചിങ്ങനെ ചെർതായിട്ട് പൊട്ടിയിട്ടൊള്ളൂ.
ആഹ് ഇന്നലെ പക്ഷെ ഇവിടെ എന്താണാവോ ആഹ് വേറെ എവിടെയെങ്കിലും പെയ്യുമ്പഴൊക്കെയാണല്ലോ.
ആഹ് ഇന്നലെക്കെ ഇവിടെ ഭയങ്കര ചൂടേന്നു വെയിലായോണ്ട്.
ആഹ്
അപ്പൊ മയയ്താ മത്യാര്ന്നു മഴ പെയ്യുമ്പോ അയ്ലേറെ കെത്യേടാ.
മ് അല്ല ഇനിയിപ്പൊ തുണിയൊക്കെ ഒണങ്ങി ഒണങ്ങാനൊക്കെ പാടായിരിക്കും കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിലേ
ആഹ് ഇവടെ അല്ലെങ്കിലേ ഞങ്ങള് ബേക്കിലും മുന്നിലൊക്കെ സീറ്റ്ട്ട്കാണ്ട് ബാക്കില് ഫുള്ള് തു അയലെട്ടിക്കാണ് അവിടെ ഫുള്ള് തുണ്യാളയ്ക്കാരം.
ഇനിപ്പൊ ഇനി പ്പം തുണി തുണിയായിരിക്കും തുണിടെ അഭിഷേകായിരിക്കും വീട്ടില് ഫു ഫുള്ള് തുണിയാ
ഒണങ്ങ്യാ ണ്‌ കിട്ടൂല.
ആഹ് ഇപ്പ തേച്ചാലും നമുക്ക് അത് സൂര്യപ്രകാശത്തിലൊണങ്ങുന്ന പോലാവത്തില്ലല്ലോ. കുഞ്ഞുങ്ങൾടൊക്കെ മ് അതെയതെ ചൂടോടെ മട ക്കി വെക്കണം നമ്മള് അലല്ലെ
ആഹ് ഈ കുട്ട്യളെ യൂണി ഫോമൊക്കെണ് അയ്ന്റെ പാന്റിന്റെ അരിംഅങ്ങനെ ഒന്നും ഒണങ്ങൂല.
അയ്യോ അതൊക്കെ പ്രശ്നാ ഇപ്പ പനിയൊക്കെ വരാനൊക്കെ ചാൻസ്ണ്ടല്ലോ.
ആഹ്
ജലദോഷഒക്കെ വരും മ്. ഇപ്പൊര്താ പെയ്യാൻ തൊടങ്ങി ഇവ്ടെ.
ആഹ് ഇപ്പങ്ങനെ ചാറി നിക്ക്ണ്ണ്ണ്ട്.
ആഹ് ഇവിടെ ഇത്പ്പൊ പെയ്യയിരിക്കും നന്നായിട്ട് ഇത് ചാറി വരുന്നുണ്ട്. പിന്നെ ഭക്ഷണൊക്കെ കഴിച്ചിരുന്നോ ഉച്ചക്ക്?
ചായൊക്കെ കുടിച്ചോ?
ചായ കുടിച്ചു ചായ കുടിച്ചിട്ടിങ്ങനെ ഇരിക്ക. മോള്ണ്ട് അപ്പൊ അവള് ഒറങ്ങ യിര്ന്നു അപ്പവളട്ത്തിരിക്ക്യാ അപ്പൊ ഒറങ്ങി എണീറ്റ് കഴിഞ്ഞഴിഞ്ഞാ ആളിപ്പൊന്നര വയസാണ്ട് ആഹ് ചെറിയ കുട്ട്യാ ഒന്നര വയസ്സ്പ്പൊ ബെഡിന്നെറങ്ങും കരയൊന്നുല്ലാള് ഒറക്കെണീറ്റ് കഴിഞ്ഞ നേരെ ബെഡിന്നെറങ്ങി എന്നെ തപ്പി ഇങ്ങ് വരും അപ്പൊ ഈ ഒറ ആഹ് ഒറക്കത്തിലൊരു പിച്ചായിരിക്കും ഇങ്ങനെ ഇങ്ങനെ ആടിയിരിക്കും കണ്ണൊക്കടഞ്ഞിട്ട് അപ്പം ഒറക്ക ത്തിൽ ആ ഒരിതിലങ്ങെറങ്ങും.
ആഹ് അപ്പ അയ്ലേ കരയാണെങ്കി അയ്ലേറെടങ്ങേറാണ്.
ആഹ് അയ്യോ എറ എടക്കെടക്ക് നോക്കണം അതുകാരണം ഞാനിപ്പൊ ഇവടെ അടുത്തെഞ്ഞിരിക്ക്യാ.
അപ്പോ ഈ സമയത്തൊറങ്ങല്?
ആ ഇന്നിപ്പോ എന്താ ഇന്ന് ഇപ്പൊ ആള് നടക്കാനൊക്കെ തൊടങ്യേ അപ്പൊ അത് കാരണം കൊർച്ച് കളി ഇപ്പൊ ഇത്ത് രി കൂടുതലാ.
അപ്പൊ ഒർങ്ങാനും പണ്യാ
ആഹ് ആയി ആണ് ഇതിപ്പഴെ ഏതോ ഒരു സമയമായി ഈ സമയത്തൊന്നും ആൾ ഉറങ്ങണേ ഇല്ല രാവിലെ കുളിപ്പിച്ച് കഴിഞ്ഞഴിഞ്ഞാ ഒറങ്ങും. ഫുഡ്ഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഒറങ്ങും പിന്നെ സന്ധ്യാവുമ്പോ ഒന്ന് ഒറങ്ങും. അങ്ങനാണ് ഇതിപ്പൊ ഈ ഒരുര്ത്ത് ഏതോ ഒരു നേരം ഈ ഒരു നേരത്ത് കെടന്ന് ഒറങ്ങ എപ്പളാണാവോ എണീക്കാ ഒന്നും അറിഞ്ഞൂടാ.
ഇഞ്ഞി രാത്രി ഒറങ്ങോ ഈ സമയത്തൊക്കെ ഒറങ്യാല്.
ആഹ് എനി രാത്രി ഒറങ്ങും പക്ഷെ ഒരു ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയൊക്കെ ആവും അയ്യോ ആ ഒരു സമയാവുമ്പോഴത്തേക്കും നമ്മളെ കണ്ണൊക്കെ തൂങ്ങിയിട്ടുണ്ടാവും. ആ ഒരൊറക്കം പിന്നെ രാവിലെ എണീക്കൊള്ളൂ.
നാർത്ത ഒറങ്ങ്ണ ആൾക്കാരെയ്ക്കാരല്ലേ.
ഉം
ഞങ്ങള് വ്ടെ പന്ത്രണ്ട് മണി പതിനൊന്നര പതിനൊന്നേ മുക്കാലൊക്ക ആവും ഓറങ്ങുമ്പോത്തിന്.
ആഹ് അല്ല ഇവിടെ ലേറ്റ് ആവും അല്ല നമുക്ക് ഒരു കുഞ്ഞൊന്ന് ഒറങ്ങുവാണെങ്കി നമുക്കും കൂടെ കൊറച്ച് ഒരുരിത കിട്ടോല്ലോ ഇവൾ നേരത്തെ ഒറങ്ങികഴിഞ്ഞാ തന്നെ നമുക്ക് ബാക്കി പരിപാടി നട ഇതതൊന്നുംല്ല ഇതിപ്പ നമ്മള് കൂടെ അവള് നമ്മള് എപ്പ കെടക്
ഇവ്ടെ എന്തായാലും കടക്കുമ്പത്തന് എന്തായാലും പതിനൊന്ന് മണി എന്തായാലും കജ്ജും.
കുട്ട്യാളുണ്ടല്ലേ.
ആഹ് എങ്ങനെ നോക്ക്യാലും പതിനൊന്ന് മണി കജ്ജും ഒക്കെ വന്ന് ഫോണ്‌മ്മെ കൾച്ച്
എത്ര കുട്ട്യാള്ണ്ട്‌ എത്ര പേര്
രണ്ടാള്
രണ്ടാള് ആഹ് ആഹ് എത്ര ക്ലാസ് സ്സ്ലാ പഠിക്കുന്നെ ആ ഒരാള് ഒരു മോള്.
ആഹ്
ഉം
അപ്പൊ ചായ ഒന്നും കുടിച്ചിട്ടുണ്ടാവുലല്ലേ ഓളെ നോക്കിയിരിക്കെയ്ക്കാരല്ലേ.
ആഹ് അതേന്നെ ഞാ എടക്കിടക്ക് നോക്കി ഇപ്പൊ ഞാനിപ്പൊ എന്റെ വീട്ടിലാണേ ഇവ്ടെ അപ്പ അമ്മ ഞങ്ങളെല്ലാരും ഒണ്ട് അപ്പൊ ഇവിടെ നോക്കാനാൾക്കാരുണ്ട് എന്നാലും. എടയ്ക്കൊന്ന് നോക്കും. ആഹ് ഇപ്പം ഞാനിപ്പോ രണ്ടൂസായിട്ട് ഇങ്ങോട്ട് വന്നതാ നാളെഴിഞ് ഞാൻ തിരിച്ച് പോവും.
ആഹ്
ഉം അമ്മേടെ കാലിലെ ഈ പറമ്പിലിറങ്ങിയിട്ട് ഒരു ഒരു ഈ ച്ച കുത്തിയതാണെ അപ്പൊ കാലില് വെഷം ഇതായി. ഈച്ച കുത്തിയത് ഈച്ച ഈച്ച പ്രാണിയില്ലേ.
ആഹ്
ആ അതെ അപ്പൊ പറമ്പില് കൊറച്ച് കൃഷിയുണ്ടേ അപ്പൊ അതൊക്കെ നോക്കാം വേണ്ടി ആഹ് ഉണ്ട് അപ്പൊ എറങ്ങിയതാണ് എന്തോ പ്രാണി കുത്തിയതാ അപ്പൊ കൊറച്ചൂസം ഇപ്പൊ ഒരു ഒരാഴ്ചയോളം ആയി അതൊരു ഈ തക്കാളിയുടെ വലുപ്പത്തില് രണ്ട്‌ കാലിലും ഇങ്ങനെ പൊങ്ങി ഇങ്ങനെ വന്നു.
ആ മറ്റേ പൊട്ടനീച്ച റീണഈച്ചെ കുത്തീക്ക്‌ണെ.
എന്തോ
എന്തോ ഒരു പൊട്ടനീച്ചേ അങ്ങനെ എന്തോ ഒരു സാനംല്ലേ.
ആ അതെ അതെ അമ്മ പറീണത് എന്തൊ കണ്ടില്ലെന്നാ പറീണത് എന്തോ അതിന്റെ ചെറകെന്തോ അതിന്റെ കാലിലെ മുട്ടിലുണ്ടായിരുന്നു അമ്മ ത് അത് തൊടച്ച് കളഞ്ഞൂന്നാ പറയുന്നെ പക്ഷെ ആ ഹോസ്
അങ്ങനത്തെ ഈച്ച കുത്തിയാണ്ടാവും ഇതേപോലെ ഇന്റെ ഇമ്മാന്റെ കാല് മ്മീണ്ടേയ്ന്നു. അത് തിരുമ്പീയെപ്പോ കുത്തിയതാണ് ഇന്ന്ട്ട് കൊറേ കാല്മല്ല കയ്യ്മ്മേയ്ന്നു. കൊറേ ദിവസം അത് ഇങ്ങനെ വീങ്ങി കടന്നീന്നു. നല്ല കടച്ചിലും ചൊറിച്ചിലും ഒക്കെ ഇണ്ട് എന്നൊക്കെ പരിണേ കേട്ടു
വെച്ചിരില്ല അതി വേദനായിരുന്നു പറഞ്ഞത് രണ്ട് കാല എന്നിട്ട് ആ കാല് ഈ വിഷം കേറി അതിന്റെ വിഷം അപ്പൊ ഞാൻ ഓർത്തു ഇനി എന്തെങ്കിലും കൊമ്പൊക്കെ ഉണ്ടെങ്കിൽ ഉള്ളിലിങ്ങനെ കുത്തിയിരിക്കുവല്ലോ നമുക്ക് അറിയാൻ പറ്റത്തില്ലല്ലോ ഇതിപ്പോ പറമ്പിലൊക്കെ ഇറങ്ങുന്നുണ്ട് ഉം അയ്യോ പിന്നെ ഇപ്പൊ അത്ര ഒരാഴ്ചയോളം ആയി കാലിങ്ങനെ അന
ആഹ് ഇന്റെ ഇമ്മന്റെ ഇതേപോലെ ഒര് കൊറേ ദിവസ സങ്ങനെ വീങ്ങി നിന്നിനു ചോപ്പ് കളറായിണ്ടാണ്ട്
ആഹ്
അങ്ങനെ നീങ്ങി വീങ്ങിയാണ്ട് ഇങ്ങനെ നിന്നീന്നു പിന്നെ കൊറെ കഴിഞ്ഞേക്ക് മാറി തോന്നുന്നുണ്ട്
ഉം ഇത് എന്നിട്ട് ഇൻഫെക്ഷൻ ആയിട്ട് അതിന്റെ പനിയും അങ്ങനെക്കെക്കായി
പാനിയൊക്കെ ഉണ്ടോ അപ്പൊ
ആഹ് പനിയൊക്കെണ്ട് ഇപ്പൊതാ ഇപ്പ കുറഞ്ഞു ഇപ്പൊ വലിയഴപ്പില്ലപ്പൊ ഞാൻ പറഞ്ഞ കുറച്ച് ദിവസായിട്ട് വീട്ടില അവിടെ വന്നും പോയി ഇങ്ങനെ നിക്കായിരുന്നു ഇപ്പൊ എനിക്ക് ഇവിടെ അപ്പാ ഇണ്ട് ആങ്ങള ആണെ അപ്പൊ അവര് രണ്ട് ആണുങ്ങളല്ലേ അപ്പോ പിന്നെ കുക്കിങ് കാര്യങ്ങളൊക്കെ ഭയങ്കര ഇതാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കൊറച്ചുസം ഇവിടെന്ന് വീട്ടിലായിരുന്നു
ആഹ് വേറെ നോക്കാൻ ആരുണ്ടാവൂലല്ലേ
ആഹ് അതെ അതെ ഉം വേർണം ഈ പറമ്പിലൊക്കെ ഇറങ്ങുമ്പോ സൂക്ഷിക്കണംന്നെ ഇനി ഇപ്പൊ മഴക്കാലം ഒക്കെ വരല്ലേ ഇപ്പ എന്താ എങ്ങനെയ ഒന്നും അറിയത്തില്ലല്ലോ
ആഹ് കൊറേ പ്രാണിയാളും പുഴുക്കളും അങ്ങനെ കൊറേ സനങ്ങൾ ഇണ്ട് ഇപ്പോ
അതെ അതെ അപ്പൊ ഈ പച്ചക്കറിയുണ്ട് അപ്പൊ കുഞ്ഞു ഒക്കെ ഉള്ള നമ്മള് ഫ്രഷായിട്ട് നമുക്ക് ഈ ഏഹ് ഇപ്പൊ നമ്മള് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതൊക്കെ നല്ലതല്ലേ
ആഹ് ഇങ്ങളല്ലതും അങ്ങനെ വീട്ടില ഇണ്ടാക്കല
ആഹ് അങ്ങനെ എല്ലാം ഒരുപാടൊന്നുമല്ല ഈ പാവയ്ക്ക കോവയ്ക്ക തക്കാളി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ
ആഹ് അങ്ങനൊക്കെ ഇവിടെ നങ്ങളും ഇണ്ടാക്കും ഞമ്മള ആവശ്യത്തിന്
അതെ അതെ അതെ കുട്ടികൾക്കാണെങ്കിൽ നല്ലതല്ലേ നമ്മള് വേഷടിക്കാതെല്ലേ എത്രയും നല്ലത്തല്ലേ
ആഹ് ഞങ്ങളും ഇതേപോലെ അങ്ങനത്തൊക്കെ ഇണ്ടാക്കും പിന്നെ റംബൂട്ടാന്
ഉം ജാതി ആഹ് അതൊക്കെ നമുക്ക് നട്ട് കൊക്ക അതെ അതെ അതെ കൊക്കൊക്ക അതെല്ലാം എവിടെ ഇണ്ട് വാഴ കപ്പ ചേന ചേമ്പ് കാച്ചില് അതൊക്കെ നമ്മുടെ പറമ്പില് എത്രത്തോളം ആഹ് അത് അതാ നമ്മുടെ പറമ്പിൽ എത്രത്തോളം എന്തൊക്കെയുണ്ടോ അതെല്ലാം നല്ലതല്ലേ
ആഹ് പിന്നെ എന്താ ഉച്ചക്ക് എന്താ കഴിച്ചേ
ഉച്ചക്ക് ചോറായിരുന്നു കഴിച്ചത് ഓഹ് ചോറല്ലേ ഉച്ചയ്ക്ക് എനിക്ക് പക്ഷേ ഉച്ചക്ക് ചോറ്ന്നെ വേണോട്ടോ
നിങ്ങള് രാത്രിയും ചോറന്നെ തിന്നല്
ഇല്ല രാത്രി ചോറായിരിക്കൂല രാവിലെയും കഴിക്കാതില്ല ഉച്ചക്ക് എനിക്ക് ചോറ് പിന്നെ അപ്പക്ക് ഷുഗറുണ്ട് ആഹ് രാത്രി എന്തെങ്കിലും ചപ്പാത്തി അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കും ആഹ് അപ്പം അപ്പയ്ക്ക് ഷുഗർ ഉള്ളത്കൊണ്ട് നമ്മള് വൈകട്ട് ചോറ് ഒഴിവാക്കിയേക്കുവ
എല്ലാ അതും എല്ലാരും അത നിന്ന്
ആ അങ്ങനെൊന്നു ഇല്ല അമ്മ ചെലപ്പോ ചോറ് കഴിക്കും അങ്ങനെയൊക്കെ
ആഹ്
ഉം
ഷുഗർ ഇല്ലക്ക് പിന്നെ ചപ്പാത്തിയേ പറ്റുള്ളൂ
ആഹ് ചപ്പാത്തിയെ പറ്റുള്ളു. അയ്യോ ഷുഗർ പിന്നെ വന്നഴിഞ്ഞാ പിന്നെ
ഷുഗർ അങ്ങൻത്തെ ഇതൊന്നുല്ല.
യാ ഇല്ല.
അപ്പൊ പിന്നെ രാത്രി ഞങ്ങൾ ചോറെന്നെ
കഴിക്കും. ഉം ഇവിടെ അപ്പന് ഷുഗറുണ്ട് അത് മധുരം കഴിച്ചിട്ട് തന്നെ ആൾക്ക് വന്നതാണ്. മധുരത്തിന്റെ ആളായിരുന്നു. ഇപ്പൊ എന്തെയ്യാന അങ്ങനായിപ്പോയി.
ഞങ്ങള ഇപ്പാക്ക് ഇതേ പോലെ പി ഇപ്പാന്റെപ്പാ ക്കു ഇമ്മാക്കുതേ പോലെയ്നത്ര തീരെ ഷുഗർ ഇണ്ടായിനില്ല.
ആഹ്
എത്ര മധുരം തിന്നാലും തീരെ ഷുഗർ ഉണ്ടാവൂലത്രേ. ന്നിട്ട് ഇപ്പോ ഇ
ട്ടങ്ങനണ്ട്.
ആഹ് ഇപ്പാക്കുതേ പോല് തന്നെ നല്ല മധുരം മാണം നമ്മള് ഹോട്ടൽലൊക്കെ പോയി ചായയുടിച്ചാണെങ്കിൽ അയ്ക്ക് പിന്നിം മധുരിടീച്ചും.
കുടിക്ക ഉം ഉം ഉം
അങ്ങനൊക്കെയ്‌ന്നു പക്ഷെന്നാലും ഷുഗർന്നെല്ലത്ര ഷുഗർ കുറവാന്നാ പറയാ.
ആഹ് ആ എടാ ഞാൻ എടക്ക് വിളിക്കാട്ടോ. ആഹ് ശരിയെടാ.